ഹലോ ഹലോ
ഹലോ
കേൾക്കാം പറ്റ്ന്ന്ണ്ടോ
ആഹ് കേക്കാം പറ്റ്ന്ന്ണ്ട് കേക്കാം പറ്റ്ന്ന്ണ്ട് ഞാനേ ഹെഡ്സെ റ്റില്ലായിരുന്നു അപ്പത് കണക്റ്റായിലാന്ന് തോന്നുണു എന്തോ പെട്ടെന്ന് ഇതായതാന്ന് തോന്ന്ണു എന്നാ വിശേഷൊക്കെ
എന്നാ വിശേഷം നല്ല വിശേഷം എന്നാ വിശേഷം ചായ കുടിച്ചോ
ഓഹ് ചായൊടി ഒക്കെ കഴിഞ്ഞു ഇഞ്ഞിപ്പോ അത്താഴത്തിന് ഉള്ള പരിപാടി
എന്താണ് ഇന്നത്തെ സ്പെഷില്
ഇന്ന് സ്പെഷ്യലൊക്കെ കണക്കാ ഇപ്പൊ കൊച്ചിന് പത്ത്യായതോണ്ട് എല്ലാ സാധനോം എടങ്ങേറാ
ആഹ് കണ്ണിന്റെ
ഇപ്പ പഷെ ഇച്ചിരെ ബീഫ് മേടി ആഹ് കണ്ണിന്റെ പ്രശ്നള്ളോണ്ടെ അതിന് കൊച്ചാണെങ്കി ക്ഷീണിച്ചു പോയെന്നെ ഭയങ്കരെ ട്ട് ക്ഷീണിച്ചു ഉം ഈ യൂണിഫോം
ഫുഡ് കറക്റ്റാവാത്തോണ്ടായിര്ക്കും
അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് ഈ എറച്ചിം മീനെല്ലാം കഴി ച്ചോണ്ടിര്ന്നിട്ട് പെട്ടെന്ന് വേണ്ടാന്ന് വെച്ച് നിർത്തിയേക്കുല്ലേ
ഉം എല്ലാം ഒഴിവാക്കിയോ നോൺ വെജ് എല്ലാം ഒഴിവാണോ
ഇല്ല മൊട്ട കഴിക്കാം വേറൊന്നും കഴിക്കാൻ പറ്റില്ല ഇറച്ചി മീനും കഴിക്കാൻ പറ്റില്ല ഇ സ്കൂളിലൊക്കെ ചോറ് കൊട്ത്ത് വിടുമ്പോ ഭയങ്കര പാടാന്നെ
ഉം എന്നാ അവന് ഇഷ്ടമുള്ളത് കൊടുത്തു വിട് മറ്റേ ബ്രേക്ക്ഫാസ്റ്റിന്റെ കഷണ സാധനങ്ങൾ എന്തെങ്കിലും കൊടുത്തു വിട്ടാലോ
അയ്യോ ഒന്നാമത് ക്ഷീണിച്ചിരിക്കല്ലേ ഇന്നേരം രാവിലത്തെ കാപ്പി കൂടെ കൊടുത്തു വിട്ട് കഴ കഴിയുമ്പോഴത്തേനും പിന്നെ ചോറ്ന്ന് പറഞ്ഞ സാധനം കഴിക്കണല്ലോ കാര്യം പറഞ്ഞ ആള് കഴിക്കേണ്ട് അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞ ഉണ്ടല്ലോ അത്രയും നാള് നമ്മൾ ഈ നോൺവെജ് എല്ലാം കഴിച്ചിട്ട് പെട്ടെന്നു ഒരു നിർത്തല് നിർത്തി ണ്ട് വരുന്നേക്ക്‌ന്നാ തോന്നുന്നു യൂണിഫോമിന്റെ പാന്റ് ഒക്കെ ലൂസായി ഭയങ്കരമായിട്ട് നമുക്ക് കാണുമ്പോ പാവം തോന്നും ഷർട്ടും ലൂസായി ഇന്ന് എന്നിട്ട് ആ ബെൽറ്റ് ഇതാക്കി ഇട്ട് കൊടുക്കുക ചെയ്തേ മുറുക്കിയിട്ട് കൊടുക്ക ചെയ്ത് അല്ലാതെ പിന്നെ എന്നാ ചെയ്യണെ
വീട്ടില് വരുമ്പോ അത്താഴം വാരി കൊടുക്കാൻ മേലായിരുന്നു അപ്പൊ കൊറച്ചൂടെ കഴിക്കൂല്ലേ സ്കൂളിലെ പരിപാടി വല്ല്യ കുഴപ്പമില്ലായിരുന്നു നല്ല രീ ചെറുതായിട്ട് ആഘോഷി ച്ച്. ഇന്നലെയാണ് ഡേ പ്ലാൻ ചെയ്തത് അപ്പോ അതിന്റെ രീതിയില് ഒരു ചെ റുതായിട്ടായിരുന്നു ആഘോഷിച്ച് പോയത് ജസ്റ്റ് ഒരു വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കൊച്ച് നേഴ്സായിട്ട് വേഷം കിട്ടി ഒരു കുട്ടീനെ ഡോക്ടർ ആക്കി പിന്നെ
ആ കഴിഞ്ഞ തവണയൊക്കെ അത്യാവശ്യം വല്യ പരിപാടി ആയിരുന്നു ല്ലേ
രണ്ടു പ്രാവശ്യം വല്ല്യേതായ്ട്ട് നമ്മുടെ സ്കൂളിലെ ഹോള് തന്നെ ഒരു ഹോസ്പിറ്റലായിട്ട് മാറ്റിയാർന്നു അപ്പ അത് തന്നെ സെയിം വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പോ റിപ്പീറ്റ് ചെയ്യണ്ട ല്ലോന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു ചെറുതാക്കി അങ്ങനെ കാര്യങ്ങള് പോയി വീഡിയോ വീഡിയോ കണ്ടായിരുന്നോ
ഇല്ല ഞാൻ കണ്ടില്ല
ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്
ഞാൻ നോക്കി ഇണ്ടായില്ല വൈകിട്ട് അവൻ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നുല്ലോ പിന്നെ കൊറേ എഴുതാനും പഠിക്കാനും ഒക്കെ ഉണ്ടല്ലോ നാളെ ഇപ്പം ആഹ് ഇ വി എസും ടി പി ഉണ്ട് മലയാളം ടി പി ഉണ്ട് ആഹ് മലയാളം കുഴപ്പില്ലായിരിക്കും അറിയായിരിക്കും പിന്നെ ഇ വി എസ് ഇനിയിപ്പ നോക്കണം
ഇ വി സ്സ് ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻ ആഹ് ടി പി വന്നേക്കുന്നത് മലയാളം
ഇപ്പ പഠിപ്പിക്കാൻ ഇക്ക പഠിപ്പിക്കുന്ന കൊണ്ട് ണ്ട് ഞാൻ പിന്നെ വലിയ നോ അല്ല ഞാൻ വേണം അല്ലെങ്കിൽ പിന്നെ അവൻ ഇവര് രണ്ടേരും കൂടി പട കൂടാൻ തൊടങ്ങും പിന്നെ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ ഇപ്പൊ കുറച്ച് ദിവസ ആയിട്ട് ഓർഡറിലേക്ക് ആയി ആദ്യത്തെ ആഹ് ഒരു ആഴ്ച ച്ച ഭയങ്കര ഇടങ്ങിയറായിരുന്നു
ഉം അല്ല ഇക്ക പടിപികട്ടെ നിങ്ങൾക്ക് ഇനി ഹോസ്പിറ്റൽ കേസ്ക്കെ വരുമ്പോഴത്തേക്കും ഇച്ചിരി അങ്ങോട് ആള് മാറട്ടെ ഉമ്മീടെ ചോട്ടീന്ന്
അപ്പ മാറി ഭയങ്കരായിട്ട് ആള് തന്നെയ കിടക്കണേ ഉം അഞ്ച് അങ്ങനെല്ല എന്നാ ഉമ്മച്ചിട കൂടെ കിടക്കണ ഇപ്പൊ എനി എന്റെ കൂടെ കിടക്കാൻ അവന് പേടിയാ അപ്പം ഏഹ് ഞങ്ങള് ഏർ ഇവിടെ ചെറിയ വീടല്ലേ സ്ഥലം കുറവുണ്ടല്ലോ അപ്പൊ അന്നേരം ഉള്ളടത്തൊകെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു റൂമിൽ തന്നെ രണ്ട് കാട്ടിൽ ഉണ്ട് അപ്പം ഞങ്ങള കൂടെ കിടക്കൂല അന്ന ഞാൻ പറയൂന്ന് ഒന്നുകിൽ നി എന്റ കൂടെ കട ന്നോ അല്ലെങ്കിൽ ഇക്കാടെ കൂടെ കിടന്നോ പക്ഷെ കിടക്കൂല ഞാൻ തന്നെ കിടന്നോള എന്ന് ഞൻ വലുതായി എന്ന് പാവം തോന്നും നമുക്ക് ആഹ് പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അതെച്ച അവന് ഭയങ്കര പേടിയന്ന് അവൻ പറയണ ഞാൻ ചവിട്ടും ചിലപ്പം ചവിട്ട ട്ടി കഴിഞ്ഞ് കഴിയുമ്പോ പ്രശ്ന ആവുലോ ഞാനേ ഒറക്ക അറിയില്ലാ എന്നൊക്കെ പറിയും
ഉം അവ കൊറച്ചൂടെ അറിവായില്ല അവനപ്പ കാര്യങ്ങള് അറിയാനുള്ളൊരു പ്രായയല്ലോ ചെറുതല്ലല്ലോ
ആഹ് ആഹ് അവന് അറിയ അവൻ പിന്നെ അത്യാവശ്യം ആഹ് അവൻ നമ്മളെ കേയറ് ചെയ്യും വല്യ കൊഴപ്പല്ലാതെ അതുകൊണ്ട ന്നെ പ പണ്ടത്തെ സ്വഭാവത്തിന്നൊരു ഒരുപാട് വ്യത്യാസം വന്നു അത് ന്നെ എനിക്കോരു സമാധാനം ഉണ്ട് ഏഹ് വലിയ ഇക്കാക്കട മാത്രല്ലനേ ആഹ് ഒരു ചീമോളും ചിത്താന്തോം ക്കെ കൊറെ മാറി പിന്നെ ഞാ എനിക്കാ സർജറി കഴിഞ്ഞ പിന്നെ ആൾക്ക് മനസ്സിലായി ഇങ്ങനെ എടങ്ങേറ് ആക്കരുത് എന്നുള്ള ഇതൊക്കെ
അത് പെട്ടെന്ന ആരുന്നാലോ ആഹ് സർജറി പുള്ളി പേടിച്ചും പോയി ആഹ് അപ്പൻഡീസിന്റെ വ
ആഹ് അവനാ സമയത്ത് വെഷമായിരുന്നു അന്ന് മാറിന്ന്പ്പോ പുള്ളിക്ക് ആകെ വെഷമായിരുന്നു പിന്നെ അവക്കടെ കൂടെ ആയതൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി വന്ന് കഴിഞ്ഞപ്പോഴാണങ്കിലും കൊച്ചു നോക്കുമ്പോം മുറിവൊക്കെയ ആലോ മൊത്തം ബാൻഡേജ് ഒട്ടിച്ച് വച്ചേക്ക അപ്പൊ ആകെ ഒരു ഇതായിട്ട് അത് പിന്നെ അവൻ കൊറെ യോക്കെ മാറി പാവം ഉണ്ട് പാവം തോന്നു
അല്ല ഇത്രയും ഏഹ് ഇപ്പ ഏഴു ഏഴു വയസായില്ലേ
അവന് അങ്ങനെ വേറെ കൊഴപ്പൊന്നുല്ല എന്നച്ചാ ഇഷ്ട കേണു അങ്ങനെയൊന്നും ഇല്ല ട്ടോ ഇപ്പൊ ഇങ്ങനെക്കെ ചില പിള്ളേര് ഭയങ്കര പ്രശ്നാ ഇവിടെ മേളില് ഒരു കൊച് ച്ച് ഇങ്ങനെ ഇരിക്ക പക്ഷെ അവൾടെ കൊച്ച് ഭയങ്കര സിദ്ധാന്തം ആഹ് ഭയങ്കര പ്രശ്നാത് നാല് നാലര വയസൊള്ളൂ അഞ്ച് വയസ്സുണ്ടന്ന് തോന്നു. പക്ഷെ തൊട്ടെനും പിടിച്ചനൊ ക്കെ കരച്ചില നമുക്ക് തന്നെ പാവം തോന്നും എന്ത്യ്യും ന്ന്ള്ളരു
അല്ല ഇവനിപ്പോ ഒരാളെ കൂട്ടിനാഗ്രഹിക്കുന്ന സമയായല്ലോ. പി കുട്ടുക കൂടി കളിക്കുന്ന ഒരാളാക അപ്പം അവനത് അവ ന്തേതിനെ തന്നെ വെയിറ്റീ തിരികാണ് ശരിക്കും പറഞ്ഞാ അത്രേം ഗ്യാപ്പ് വേണം പിള്ളേര് തമ്മില്.
അ മനസ്സിലാവും പിന്നെ നമ്മക്ക് ഇതെനിക്കങ്ങനെ അവനേക്കളും ബുദ്ധിമുട്ട് ഇപ്പൊ എനിക്ക് വരുന്ന തോന്ന്ണെ കാരണം ഇത് ഇവനിങ്ങനെ നമ്മള് കൊണ്ടയ് നടന്ന് കഴിഞ്ഞിട്ടേയ് ലാസ്റ്റ്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
പുള്ളീനെ ങ്ങടും തീർത്തും കൊറെേ ഏരിയെല് മാറി നിക്കൊണ്ട വരൂലോ. അന്നേരം എനിക്ക് ഞാന് പിന്നിപ്പൊ ഇക്കള്ളോണ്ട് നിക്കൊരു സമാധാനണ്ട്. ഞാനില്ലെങ്കിലൊരാളുണ്ടല്ലോ ഇല്ലെങ്കി എന്തിയ്യും. ഒന്നുറിയില്ല സ്കൂളി കൊണ്ട് വിടലൊക്കെ എന്ത് ടസ്ക്ക.
പഠ്
നെറ്റ്വർക്കിന്റെ പ്രശ്നോണ്ടോ? അലോ? കേക്കാ പറ്റുന്നുണ്ടോ?
അ അത് അങ്ങനെ രണ്ട് മൂന്ന് കാര്യോള്ളു ല്ലാതെ നമ്മള് നമ്മടെ മക്കളെ ഭയങ്കര മഴയാർന്നോ.
ആഹ് എനി ആഹ് എനിക്ക് പെട്ടണ്ടായില. ഇനിയിപ്പം അതെനിക്ക് ആഹ് പറഞ്ഞോ.
മഴ വന്നത് കൊണ്ട് ചലപ്പം നെറ്റ്വർക്ക് മൊത്തത്തില് പ്രശ്നൊണ്ട്.
ആഹ് ആകെ മൊത്തം എ ടങ്ങേറാന്നെയ്. ം പക്ഷെ ഇങ്ങോട്ടേക്ക് ഇപ്പ മഴ മാറീട്ടോ.
ങ്ങോടും മഴ മാറി പക്ഷേ ഈ ഇപ്പൊ മഴ മാറീട്ടുണ്ട് പക്ഷെ ഈ സമയം ആവുമ്പോ ഇവിടെ നെറ്റ്വർക്ക് പ്രശ്നൊണ്ട്.
ആ അത് പിന്നെ എനിക്ക് വേറൊരു കോള് കയറി വന്നായിരുന്നു അതാെന്ന് തോന്നുന്നു. അപ്പൊ അന്നോരം നമ്മുടെ അ് അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്നാ കാപ്പി ഏ ശെ ഇതെന്നാ വെച്ചേ ചോറ്.
ചോറിന് രാവിലെ കപ്പല്ലെണ്ട് അല്ല ഇന്നലെ വൈകിട്ട് കപ്പയെല്ലാം ഉണ്ടാക്കി ന്നിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വച്ചിട്ട് രാവിലെ ചൂടാക്കി ഇവർക്ക് വേ മോനിവിടെ ണ്ടല്ലോ അവന് വെച്ചിട്ട് പോയി അത് കുറച്ച ഇരിപ്പുണ്ട് പിന്നെ ചോറിന്നെന്നാ കറി ഉണ്ടാക്കി ഇറച്ചി വറുത്തു പിന്നെ പപ്പടം പൊരിച്ചത്ണ്ട് ആഹ് പെരുന്നാളിന്റെക്കെ തീർന്നു. അയ്യെ ഇഞ്ഞിത് വെച്ചൊണ്ടിരിക്കാൻ കൊള്ളൂല്ലോ?
അ് ഹ് ഹ്
ഇത് ശനിയാഴ്ച ഞായറാഴ്ച ഉമ്മച്ച വന്നാർന്നു അപ്പൊ ഉമ്മച്ചി വീട്ടീന്ന് കൊണ്ടുവന്നതാ.
ആഹ് ഇവിടെ ഇപ്പ ഇന്നിപ്പോ ഞാൻ ഇറച്ചി മേടിച്ചു വന്നിട്ട് വരുന്നേക്ക് മുമ്പ് കറി വെച്ച് വെ ചു ഇത് ആകെ ഇടങ്ങീറാന്നെ എന്നതാ കൂട്ടാൻ വെക്കണേ? ഇവനാണെ ഒന്നും കഴിക്കില്ല സാമ്പാർ കഴിക്കില്ല അവീല് കഴിക്കില്ല. പരിപ്പ് കഴിക്കില്ല തക്കാളി കഴിക്കില്ല ഒരു സ അങ്ങനത്തെ ഇവന് ചാറ്കറികൾ ഒന്നും വേണ്ട ആകെ ചാറുകറി കഴിക്ക്ണത് ഏ മോര.
ഇടക്കിടക്ക് മോര് കറി വയ്ക്കോ?
ആഹ് അപ്പേ രണ്ടൂസം മുന്നേ മോരകറി വെച്ചേ. പിന്നെ എന്താ വേറെ വെക്കണേ ഉപ്പായും ഉണ്ടല്ലോ ഉപ്പ എന്ത് പാടാ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച ച്ച വീട്ടി പോയിട്ട് അവിടെ ചെന്നിട്ട് മൊത്തം പച്ചക്കറി മേടിച്ചൊടുന്നു അവർക്ക് ഭയങ്കര വിഷ്മം കൊച്ചൊന്നും കഴിക്കലാട്ട്. രണ്ട് ഫുഡ് എല്ലാം കഴിച്ചെഴിഞ്ഞിട്ട് പറയാ ഈ ഇറച്ച മീനെല്ലാം കൂട്ടി ശീലിച്ചിട്ട്. ഇപ്പൊ അതില്ലാതെ വന്ന്ഴിമ്പോ ഒരു തൃപ്തി വരുന്നില്ലാന്ന് പറയാ. എന്നാപ്പൊ ചെയ്യണെ ദേ രണ്ടാഴ്ചയും കൂടെ മതിലോന്നുള്ളൊരു രീതീലാ ഞാനിരിക്കണെ. കാരണം രണ്ടാഴ്ച കഴിയുമ്പോതന്ന പത്തിേനും അഞ്ച അടുത്ത രണ്ടാം ശനിയാഴ്ച ഡോക് വരുന്ന അപ്പൊ എന്നോട് പറഞ്ഞത് ഒരു ആഴ്ച ഒരു മാസത്തേക്ക് ഒന്ന് പത്തി നോക്ക അത് കഴിഞ്ഞിട്ട് ഞാൻ മരുന്ന് മാറ്റിത്തരാന്നത് ഇത് കൊ ഇച്ച് കഴിക്കുന്നുന്റെ കാര്യം പറഞ്ഞാ പക്ഷെ റിപ്പീറ്റഡ പിന്നെ സോയാബീൻ മേടിച്ച് വെച്ച് കൊടുത്ത കഴിഞ്ഞാലും
പക്ഷെ കഴിച്ചോണ്ട്
ആൺകുട്ടികൾക്ക് സോയാബീൻ അധികം കൊടുക്കാൻ കൊള്ളില്ല
പയറ് കടല് അങ്ങനെയുള്ളതൊന്നും കഴിക്കില്ല
ആ്ഹ് ചെറു പയറും കടലൊക്കെ കാപ്പിക്ക്
പയറും കടല ഒന്നും കഴിക്കൂല്ലേ അത് തന്നെ ഇച്ചിരി ചോറിനും കൊ
കഴിക്കൂല കാപ്പിക്ക് കാപ്പിയുടെ കറി
ആഹ ഹ ഹ
കാപ്പിക്കു അതെയെന്നയുന്ന വെച്ച നമ്മുടെ നമ്മുടെ ഒരു പ്രശ്നാണ് കാരണം നമ്മള് കാപ്പിക്കുരു കറി അതങ്ങനെ ശീലിച്ചിട്ടില്ലല്ലോ ആള് ആഹ് അത് പിന്നെ അവന നമ്മളും അതങ്ങനെ കഴിക്കാറില്ല കാപ്പിക്ക് ഒരു കണക്ക് കണ്ട് ഇടും ഉണ്ടാക്കും അത് കാപ്പിയും കൊണ്ട് തന്നെ കഴിയും പിന്നെ അിട്ടന്റെ മിച്ചന്മാരില ഇല്ല പിന്നെ ഇന്നിപ്പ ഞൻ അപ്പം കൊടുത്ത വിടാന്ന് പറഞ്ഞ അഹ് ഞാൻ ചോദിച്ചു രാവിലെ അപ്പം ഗ്രീം ബിസറി ആയിരുന്നു അപ്പൊ ഞാൻ ചോയിച്ച പ ആദ്യം അവനോട് അപ്പൊ അവൻ പറഞ്ഞു കൊഴപ്പമില്ലമ്മീ തന്നോട്ടേക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞ എല്ലാം ഞാൻ പാക്ക് ഏഴേ മുക്കാലായി അന്നേരം ഈ കൊച്ച എന്നോട് പറയുണേ ഗ്രീൻ പീസറി എനിക്ക് വേണ്ടാണ് അതുകൊണ്ട് എനിക്ക് അപ്പവും വേണ്ടന്ന് ആന്നിട്ട് ഞാൻ എന്ത് ചെയ്യും എട്ട് മണിക്ക് ബസ് വരുണ്ട് ഞാൻ പിന്നെ ഒരു പിടിത്തം ആഹ് ഇതാക്കി മറ്റേ മുട്ട ഓൾറെഡി മുട്ടയും പെട്ടെന്ന് പൊരിച്ചു അന്നിട്ട് മറ്റ മറ്റ സാനംല്ലേ ബീൻസ് ബീൻസ് ഇങ്ങനെ മൊത്തത്തില് കൂട്ടി പിടിച്ചിട്ട് ആഹ് അരിഞ്ഞ് അവന് വേണ്ടി മാത്രം തോരം വെച്ച കൊടുത്തു പെട്ട - പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മുട്ടയായി ബീൻസു ആയി റെഡി ആക്കണത് തായേ ഇക്കാ ആകൂലോ ആന്നിട്ട് പിന്നെ എട്ട് മണിയാവുമ്പ ഇവിടുന്ന് പോണന്നേ എട്ട് മണിയാവുമ്പോ ഇവിടുന്ന് പോയി കഴിഞ് കഴിഞ്ഞാലാണ് എട്ട് പത്തൊക്കെ ആകുമ്പത്തിനും ബസ് വരും പിന്നെ ഇവിടുന്ന് ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് രാഗി ഇവ്ട്ന്ന് താഴെത്തണോലോ അപ്പൊഅതിന്റെ ഒരു സമയം വല്യ സമയ അന്നശരിട്ടോ ഞാന്ന പിന്നെ വിളിക്കാം
ആഹ് അയിക്കോട്ടെ അയിക്കോട്ടെ